ഹലോ ഓഹ്
ആഹ് കേൾക്ക്ന്ന്ണ്ടാ?
ആഹ് കേൾക്ക്ണ്ട് എന്താണ് വിശേഷൊക്കെ?
നല്ലത് തന്നെ അവിടെ എന്തൊക്കെയുണ്ട്.
വിട്ട് പോണ് അവിടെ എന്താ മഴ ഉണ്ടോ, എന്താ പാട്.
മഴയില്ല നല്ല വെയിലാണ്, മഴക്കാർ ഇണ്ടായിരുന്നു. കുറെ നേരം നല്ലോണ്ണം നല്ല മുടിക്കട്ടിണ്ടായി, പക്ഷെ പെയ്തൊന്നില്ല.
ഏഹ് ആഹ് ഇവിടെയും ചെറുതായി ഒന്ന് പറി. പോയില്ലേ വൈകുന്നാരൊക്കെ.
ഉം ഉം നമ്മള് ഈ നേരം മഴക്കാറുണ്ടായിരുന്നു ഉം.
ഉം പെയ്തിട്ടുണ്ടാവില്ലല്ലേ.
പെയ്തില്ല ഇരുട്ട് കൂടി വരും പിന്നെ. കൊറച്ച് കഴിയുമ്പോ വെയില് ഉദിക്കും, പിന്നെയും മഴക്കാര് വരും പിന്നെയും വെയില് ഉദിക്കും അങ്ങനെയാണ്.
ഉം എന്നിട്ട് എന്താ ഫുഡ് ഒക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല, മക്കൾക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാന്.
ഏഹ് എത്ര മക്കളാ?
മൂന്നാള്.
ഏഹ് ഫുള്ളാ ആണാ പെണ്ണോ?
രണ്ടു പെണ്ണും ഒരാണും.
ഏഹ്
കുഞ്ഞിതളാണ് അത് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ നല്ല പണി അത് കാരണം.
ഏഹ് ചെറിയ മക്കളാ?
ഉം ചെറിയ മക്കളാ മുത്താള് യു കെ ജി. ആഹ് രണ്ടാമത്തെ ആൾക്ക് രണ്ടര വയസ്സ് മൂന്നാമത്താൾക്ക് ആറു മാസം.
ഏഹ് ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയ ചെറിയ മക്കളല്ലേ?
ഉം ഉം അവിടെ എത്ര ആളാ?
ഇവിടെ എനിക്ക് മക്കള് ആയിട്ടില്ല, മാരേജ് കഴിഞ്ഞിട്ട് രണ്ടര വർഷ ആയി.
ആഹ് അത്ര ആയിട്ടുള്ളല്ലേ.
ആഹ് ആഹ് ഇങ്ങള് എത്രവരെ പഠിച്ചുണ്ട്, ഡിഗ്രി ഒക്കെ പോയിനോ?
ആഹ് ഡിഗ്രിയൊക്കെ പോയി.
ഏഹ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ് കല്യാണം.
ഡിഗ്രി ലാസ്റ്റ് ഇയർ എക്സാമിന്റെ സമയത്തായിരുന്നു കല്യാണം.
ഏഹ് പിന്നെ ജോബ് എന്തെലും ഉണ്ടോ, പിന്നെ ഡിഗ്രി കഴിഞ്ഞാല് പിന്നെ പഠിച്ചാൻ പോയോ?
ഇല്ല പിന്നെ പഠിക്കാനും പോയില്ല ജോലിക്കും പോയില്ല.
എ
ഒന്നിനും പോയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതാണ് എന്റെയൊരു അഭിപ്രായം അന്ന് വെല്ല്യ ബോധം ഇല്ലല്ലോ?
അന്നില്ലല്ലേ അന്ന് മാതാപിതാക്കളെ വാക്കുതാവും തന്നെ.
ഉം ഇപ്പ അങ്ങനെ ഒന്നുമല്ല കുട്ടിയോള് ജോലി കിട്ടിട്ടാ കല്യാണം കഴിക്കൊള്ളൂ.
ഇപ്പ എല്ലാരും ഇപ്പ പെൺകുട്ടിയോള് ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക് കിട്ട്ണില്ല പെൺകുട്ടിയോള് ഉണ്ട്.
ആഹ് ആൺകുട്ടിയോള്. ഇപ്പ കുട്ടിപ്പെണ്ണുകളെ കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് ആണ് എന്താന്ന് വെച്ചാല്. ആഹ് അവര് പഠിക്കണം ജോലി കിട്ടി പക്ഷെ അത് നല്ലതാണ് നമ്മള് സെൽഫ്. ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അ നമുക്കൊരു പത്ത് രൂപാണെങ്കി നമ്മ ആരോടും ചോയ്ക്കണ്ട ആവശ്യല്ല ആ നമ്മുടെ കുട്ടിയാൾക്കാണ് അല്ലെങ്കി നമ്മടെ വീട്ടി പൊവുമ്പൊ ആർക്കേലും എന്തേലു കൊട് ക്കണെങ്കിലാ അങ്ങനെ ആർക്കെന്തനി കൊടുക്കാന്ന അതന്നെ അതന്നെ നമ്മുടെല് പൈസ ഇണ്ടെങ്കി നമുക്ക് എടുത്ത് കൊടുക്കാം
ആ അത് ഇന്നെ പറഞ്ഞത് ശരിയാ പഠിച്ചിട്ടൊക്കെ വിവാഹം മാരേജ് നല്ലെത്
പഠിച്ചിട്ട് കല്യാണം കഴി അല്ല ജോലിയായി നമുക്കൊരു പ്രതികൂല സാഹച ചര്യം വന്നാല് നമക്കത് നമ്മ ഫിനാൻ്യലി ഇൻിെപെന്റന്റ് ആണെങ്കി നമക്കാരെയും ആരെ വക്കും കേക്കണ്ട നമുകെന്താണ് താല്പര്യംന്ന് വെച്ചാ അത് ചെയാൻ പറ്റും പക്ഷെ നമ്മൾ വേറൊരാളെ ഡിപ്പെന്റ് ചെയ്യുമ്പയെ അവരെ ഇഷ്ടം കൂടെ നോക്കെണ്ടിവെരും
ണ്ടേരും ഓൽതും കൂടി അൻസരിച്ച് ജീവി നമ്മള അടുത്ത് ക്യാഷ് ഉണ്ടങ്കി പിന്നെ നമ്മളെ ഇഷ്ടത്തിനൻസരിച്ച് നമ്മളെ ആരോടും ചോദിക്കും വേണ്ട
ആന്നൊ അനാവിശ്യായിട്ട് ചെലവാക്ക്ണ കാര്യല്ല ട്ടോ പറഞ്ഞത് നമ്മക്ടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മ ഇപ്പ നമ്മടെ വീട്ടി പോയി നമ്മടെ ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും നമുക്ക് കൊടുക്കണെങ്കിലും നമ്മ അവരോട് പറയണ്ടേ അവര് കൊടുക്കും കൊടുക്കില്ലാന്നല്ല അങ്ങനെ കൊടുക്കാത്തൊരുമുണ്ടാവാം
ആഹ്
ഞമ്മളെ എട്ത്ത്ണ്ടെങ്കി ഞമ്മള് മേടിച്ചു വേറെ ഓലോട് ചോദിക്കണ്ട ആവിശ്യല്ലല്ലോ
ആഹ് മോള്ക്കെ
ലൈഫോക്കെ എങ്ങനെ ഇണ്ടായിനു ഏഹ്
ജോലി ഇണ്ടാ?
ആര് ഇൻക്കോ?
ആഹ്.
ഇൻക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചണ് പ്ലസ് ടു കഴിഞ്ഞാരെ ജോബ് നോക്ക്ണ്ട് കൊയ്സ് കഴിഞ്ഞിക്ക്ണ് ഇഞ് എവിടെങ്കിലും കിട്ടാണെങ്കില് ഡിഗ്രി പോയിട്ടില്ല ഇന്റെ
ഉം ഞാനും കൊർച്ചാള് പഠിച്ചിണ്ടിട്ടാ ഗ്രാഫിക് ഡിസൈനിങ് പ്ലസ് വണ്ണോ?
പ്ലസ് റ്റൂ ന്ന്
പ്ലസ് വണ്ണി പഠിക്ക- പ്ലസ് റ്റൂ ന്ന് കല്യാണം കഴിഞ്ഞു പ്ലസ് റ്റു കഴിഞ്ഞപ്പ
ആ പ്ലസ് ടു പൗതിയായപ്പൊ അത് ഇപ്പച്ചിക്ക് ഒരു പൂതി അപ്പൊ പിന്നെ അങ്ങനെ
പ്ലസ് ടു കഴിഞ്ഞിപ്പ കല്യാണം കഴിഞ്ഞു അപ്പാ എത്ര വയസ്സ് പതിനെട്ടു പതിനേഴ് വയസ്സാ?
ഇൻക്ക് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ആവാണ് പതിനെട്ടില്
അതിപ്പോ
പതിനെട്ട് വയസ് തെകഞ്ഞ് ആ മാസന്നെ കല്യാണം ആ
ഇപ്പഴും പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം നടക്കൂല്ലേ?
ഇഞ്ഞിപ്പോ ആഗസ്റ്റ് ഒന്നായി ഇരുവത്തൊന്ന്
ഉം... അപ്പൊ വേറെ വല്ല ഡിഗ്രി ഇങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്തൂടെ?
ഡിഗ്രിക്ക് എനിക്ക് അത്ര താല്പര്യം കുറവാ നാലു വർഷംല്ലേ.
ഇപ്പൊ നാല് വർഷായില്ലേ പക്ഷെ ഡിഗ്രി ചെരണം മോളോ എന്താന്ന് വെച്ചാല്. എ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ജോബ് ഓറിയന്റഡ് കോഴ്സുകള് പഠിച്ച് ജോലി കിട്ടിയന്ന് വിചാരിക്ക്. ജോലി കിട്ടിട്ട് ജോലി കിട്ടിയ ഒരു സമയം കഴിയുമ്പോ നമുക്ക്. എന്താ പിന്നെ. അതിൽന്ന് പുതിയ മേലക്ക് മേലക്ക് ട്രാൻസ്ഫർ കിട്ടണെങ്കില്. ഇപ്പൊ മോളും വേറൊരു കുട്ടിയുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ട്രാൻസ്ഫർ തരാൻ താല്പര്യം ഉണ്ട് എന്ന് വെക്ക്. അപ്പൊ ആർക്ക ഡിഗ്രി ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും അതാണ് ഡിഗ്രിയുടെ പവറ് മനസ്സിലായ.
ഡിഗ്രി ഇണ്ടായാൽ നല്ലതാണ്.
അല്ലെങ്കിൽ മറ്റേ മാതിരി എടുക്കേണ്ടി വരും ആ വീട്ടന്ന് നോക്കണ അങ്ങനെ. ഹലോ ടലോ
ഉം.
അങ്ങനെയാ നമ്മള് പഠി ആ പോയി പച്ച നേന്റെ ആവു ഇത് കിട്ടൂല.
ഇപ്പ മക്കള് മക്കളൊന്നുല്ലല്ലോ അപ്പൊ സുഖ സുഖായിട്ട് പഠിക്കാം.
ആഹ് പഠിക്കക്കെ ചെയ്യ
കുട്ടിളായാലൊന്നും നമുക്ക് പഠിക്കലൊന്നും നടക്കില്ല.
ആ ഓലോ ആഹ്.
അവരെ കാര്യങ്ങള്. പിന്നെ അവര് നമ്മള ഡിസ്റ്റർബ് ചെയ്തൊണ്ടിരിക്കും അപ്പൊ അങ്ങനൊക്കെ പഠിക്കൃ പിന്നെ വേറെന്തുട താല്പര്യം ഡാൻസ്, പാട്ട്, സ്പോർട്സ്. ക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലൊക്ക താല്പര്യ ഉണ്ടാ.
ഏ എ
ഒരു താല്പര്യയില്ല ഒന്നുല്ല വെറുതെ ഇനിക്കാണും ഇഷ്ടല്ല.
വെറുതെ ഇരിക്കാനും എന്തിനെങ്കിലുംഒര് ജോലിക്ക് പോവണം.
ആഹ്
ഇങ്ങക്ക് ഇങ്ങൾക് ഡിഗ്രി ഡിഗ്രി ലൈഫ് ഒക്കെ ഇങ്ങനെണ്ടാ
ഡിഗ്രി ഒക്കെ അടിച്ചു പൊളിച്ചു. ഹ ഡിഗ്രി ഞാന് വുമെൻസ് കോളേജിലാരുന്നു.
ഏ ഗേൾസ്
നാ പക്ഷേ ഞങ്ങക്ക് അധികം. ആഹ് ഞങ് നമുക്ക് അധികം വൈബ് ഉണ്ടാക്കാൻ പറ്റ്ല്ലാ. നമക് മറ്റേ മഡം സ് അങ്ങനത്ത സ് അങ്ങനത്ത കോളേജില്ലേ. സിസ്റ്റേഴ്സിന്റെ അണ്ടറിലുള്ള കോളേജ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരിക്കും.
ആഹ് ഗേൾസ് മാത്രം ഇണ്ടാവുള്ളുല്ലേ?
ആഹ് ആന്നാലും നമ്മള കൊണ്ടാവണ പോല നമ്മ അടിച്ചു പൊളിച്ചുണ്ട്. റാഗി കൂടെ ഉണ്ട് ബാക്കിം അം പിന്നെ അതെല്ലാ കോളേജിലും ഇണ്ടല്ല. ആക്കിങ്ങ് ഒക്കെണ്ട് പിന്നെ നമ്മെ ആഹ് നമ്മള്ടേതായ രീ തില് അടിച്ചു പൊളിച്ചു. എന്ന് ഞങ്ങടെ ഇപ്പോ ബോയ്സില്ല
ബോയിസ് ഇണ്ടാവുമ്പളല്ലേ
ബോയിസ് ഉള്ളതാണും കൊറച്ചും കൂടെ അടിച്ചു പൊളിക്കാൻ നല്ലത് പക്ഷേ ഗേൾസ് മാത്രം ആയാലും അടിച്ചുപൊളിക്ക് കൊറവ് ഒന്നും ഇല്ല
ഏ എ റാഗിങ് എന്നാലും ഉണ്ട്ല്ലേ
ആഹ് റാഗിങ്ങിണ്ട്
ഞാൻ പോയി
പിന്നെ നമ്മളെപ്പോലെ ബാല്യങ്ങളടി ച്ച് പൊളിച്ചാരും ഉണ്ടാവില്ല ബാല്യോം കൗമാരോക്കെ
ആഹ്
ഇനിപ്പ ഏതാച്ചാലേ നമ്മള് പാടത്ത് പറമ്പില് ഏ പിന്നെ വല്ല മരത്തിന്റെ മോളില് എല്ലാ അടത് ഏയ് എല്ലാത്തിന്റെ മോളിലും കേറല് ഇറങ്ങല് പാടത്തു പോയി കളിക്കല് ഇത് ഇത് എല്ലാ ആസ്വദിച്ചു വന്നവരാണ് ഇപ്പള്ത്ത കുട്ടികളും ഫോണ്, ടിവി, ടാബ് ഉം അപ്പ അവര് വലുതാവുമ്പോന്ന ആഹ് ഞാ നമ്മളക്കെ ഞങ്ങളൊക്കെ ഇപ്പം കഥ പറയും പണ്ട് മീൻ പിടിച്ചതും തൊട്ടി പോയതും, പാടത്തു പോയതും, ഒളിച്ച് കളിച്ചതും, മരത്തുമ്മ കേറിയതും എല്ലാ കഥേം പറയും പക്ഷേ ഇവരു വൽതായാ ഇവര് എന്ത് പറയും
കേട്ടാലും ഇവൽക്കൊന്നും ഇല്ല
ആഹ് ഇവര് വലുതാവുമ്പം ഇവര് പറയും എന്റെ ഫോണില് മറ്റേ ഗെയിം ഉണ്ടായിരുന്നു എന്റെ ഫോണില് ഗെയിമ് ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ പറയാണ്ടാ വുള്ളു ഇവൽക്ക് ഇവർക്കൊന്നും പറയാൻ ഇണ്ടാവില്ല അപ്പോ നമ്മള് എന്തെങ്കിലൊക്കെ പറയുമ്പോ മക്കളിങ്ങനെ അന്തംവിട്ടിരിക്കും
ആഹ് ഓൽന്ത്
അന്ന് പേടിയും ഇല്ലല്ലാ ഇന്നിപ്പം ഇപ്പ നമ്മ അങ്ങനെ നട എന്നായല് നമ്മള മക്കളെ നമ്മ വിടോ ഞാനൊക്കെ രാവിലെ കളിക്കാൻ പോയാ ഉച്ചയ്ക്ക് ചോറിന്നാൻ വരും പിന്നേം കളിക്കാൻ പോയാ മരിവ് വാങ്കൊടുക്കുമ്പോ വരുള്ളൂ ത്തിലും അവിടെ ഇവിടെക്കെ നടന്ന്
ഇപ്പത്തെ മക്കള് ഫുള്ള് പൊ
ആഫോണിലാണ് കളി ഓ
ഉം ആ ആരെമ്മ മ മക്കളാ വിളിച്ച ആ ഹലോ
കേൾക്കുന്നില്ലേ മോളെ
ഹലോ ഹലോ